കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ഓക്കേ നമുക്കിന്ന് ട്രിപ്പ് പോണേനെക്ക കുറിച്ച് സംസാരിക്കാ
ഓക്കെ
ക്ലിയറല്ലേ
ക്ലിയറാണ്
ഓക്കേ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് ട്രിപ്പ് പോയിട്ട്ള്ളേല് ഊട്ടിലാല്ലേ അവിടെ എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം
ക്ലൈമെറ്റ്
ആഹ് ഓക്കെ വേറെ എവിടൊക്കെ പോയിട്ടുണ്ട്
വേറേ മൈസൂ മൂന്നാറ് പോയിട്ട്ണ്ട് പിന്നെ തെന്മല കുറ്റ്യാടി അങ്ങനത്തെ കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്ണ്ട് അധികൊന്നും പോയ്ട്ടില്ല
ഓക്കേ എന്താണ് ട്രിപ്പ് പോണേനോട്‌ള്ള അഭിപ്രായം
നല്ല അഭിപ്രായ എനിക്ക് ഭയങ്കര ഇഷ്ട ട്രിപ്പ് പൂവാൻ പക്ഷെ അങ്ങനെ പൂവാറില്ല
ഓക്കേ ഓക്കേ ഇപ്പ അടുത്തെങ്ങോട്ടാ പോയിട്ട്ള്ളത്ത് ഇപ്പ അടുത്ത് പോയതാണോ ഊട്ടി
ഇപ്പ അടുത്ത് പോയിട്ട്ന്നല്ല ഒരു പത്ത് വർഷം മുന്നേ പോയിട്ട്ള്ളത്
ആണോ ഓക്കേ ഇപ്പൊ ന പ്പ നാട്ടിലെ പ്പട്ത്ത് ഏതൊക്കെ സ്ഥലങ്ങളാ ഇഷ്ടം ഇങ്ങനെ പൂവാ ന്ന ട്രിപ്പ്ന്നല്ല വെല്ല്യ ട്രിപ്പ്ന്നല്ല പ്പം നമ്മള് വൺണ്ടേ ഒരൂസ്ത്തിന് ഓക്കെ ഓ ഓക്കെ ഓക്കേ
ബീച്ചില് എടക്കെടക്ക് പൂവാറ്ണ്ട് എനിക്ക് ഇഷ് ഭയങ്കര ഇഷ്ട ബീച്ചില് പൂവാൻ
ആ ആ ആ ബീച്ച് അവ്ടെ അട്ത്ത്ണ്ടോ
ആ ണ്ട് ചാവക്കാട് ബീച്ച് ണ്ട്
ആണോ പക്ഷെ ബീച്ചില് പ്രത്യേകിച്ച് എന്നും പോമ്പോ ഒന്നന്നെല്ലേ കാണാനുള്ളൂ പ്ര
ആ അത് എന്നോട് എല്ലാരും ചോയ്ക്കാറ്ണ്ട് പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പോണത്
കാരണം കടല്ണ്ടാവും പിന്നെ കൊറച്ച് ആൾക്കാര്ണ്ടാവും ഐസ്ക്രീം ഇണ്ടാവും കൊറച്ച് മീന്ണ്ടാവും അതെല്ലേ ഉള്ളൂ ബീച്ചില്
ഉപ്പിലിട്ടത് ണ്ടാവും
ഉപ്പിലിട്ടതോ അത് വാങ്ങിക്കാൻ വേണ്ടിട്ടാണോ പോണത്
ഇല്ല മെയിനായിട്ട് കൊർച്ചേരം ഇങ്ങനെ ഇരിക്കാം പ്പ പിള്ളേരാണെങ്കിലും അവിടെ ഇരുന്ന് കളിച്ചോളും നമ്മക്കും കൊർച്ച് നേരം ഫ്രീയായിട്ട് ഇരിക്കാം
നമുക്കൊരു ഉന്മേഷം കിട്ടും
അതെ
ആ ഓക്കെ ഓക്കെ പിന്നെ എവിടെ പോവനാ ഇഷ്ടം
പിന്നെ ങ്ങനെ ആ അങ്ങനൊന്നുല്ല നിങ്ങ് നീ ഇപ്പടുത്ത് എവിടെലും പോയിരുന്നാ
ഞാൻ ട്രിപ്പായിട്ട് ഇപ്പ അടുത്ത് എവിടേം പോയിട്ടില്ല ട്രിപ്പായിട്ട് ലാസ്റ്റ് പോയത് ഞാന് മൂന്നാറായിരുന്നു അത് മൂന്നാറ് കറങ്ങാൻ വേണ്ടി പോയിട്ട്ള്ളതല്ല സ്റ്റേ ചെയ്ത്ട്ട്ള്ള ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്ത്ട്ട്
ആഹ് ആഹ്
അങ്ങനെ ഒരു ത്ണ്ടാവുലോ
ഉം
അതായിരുന്നു ഉണ്ടായിരുന്നത് അല്ലാതെ അവിടെ സ്ഥലങ്ങള് കാണാൻ വേണ്ടി പോയ്ട്ട്ള്ളതല്ല ആ ആ അതെന്നെ ഒരു വെല്ല്യ റിസോർട്ട് ഇട്ത്ത് ആ അപ്പ എല്ലാവര്ക്കും ഏയ് എല്ലാരും ഒരുമിച്ച് കൂടുലോ പ്പൊ വീട്ടേൾക്കൊക്ക വിൾ ച്ച് യ്ഞ്ഞാ ആൾക്കാര്ക്ക്‌ വരാൻ ബുദ്ധിമുട്ടാവും പഷേ ടൂർ പൂവാന്ന് പറഞ്ഞ്ഴിഞ്ഞാ എല്ലാരും വരുല്ലോ മി ട്ടിൾക്കാരും ആ അങ്ങനെ പോയ്ട്ട്ണ്ടായി അത് നല്ല രസണ്ടായ്രുന്നു അത് മൂന്നറായിരുന്നു അത് രാത്രീം ആ തൊക്കെ കേമ്ഫയറൊക്കെ വെച്ച് ഡാൻസൊക്കളിച്ച്.
ഉം.
അങ്ങനെ ഉം.
പിന്നെ ങ്ങോട്ടും പോയ്ട്ടില്ല അടുത്ത്.
ഇപ്പട്ത്ത് അത് പോയ്ട്ട്ള്ളത് കഴിഞ്ഞ കൊല്ലം വിഷുനാണ് ഞാനി മൂന്നാറ് പോയത്. എ പിന്നെ പ്പട്ത്ത് വേറെന്നും പോയ്ട്ടില്ല ഉം ഇല്ല രാജസ് ത്താൻ പോയി.
ആഹ്.
രാജസ്ഥാൻ പോയി പക്ഷേ അത് തീർത്ഥാടനയ്ര്ന്ന് ടൂർന്ന് പറയാൻ പറ്റില്ല.
ഉം.
ന്നാലും അവ്ടെ അട്ത്ത്ള്ള സ്ഥലം പോയി. ഏ കണ്ടു പിന്നെ ജീപ്പ് സവാരിയൊക്കെ നടത്തി. അത് അത് നമ എനിക്ക് ഫസ്റ്റ് ടൈമായിരുന്നു ജീപ്പ് സവാരിക്കെ ചെയ്തത്. ആഹ് പിന്നെ അവടെ ഒട്ടകത്തിൻ്റെ മോളില് കേറലൊക്കെ ഒണ്ടായിരുന്നു പക്ഷെ നമ്മ കേറില്ല നല്ല റേറ്റ് ആണ് നമ്മളെ കാണുമ്പോൾ പിന്നെ മ റ്റുള്ളോർക്ക് റെയ്റ്റ് കൂട്ടണ പതിവുണ്ടല്ലോ? അങ്ങനെ പോയി അത് രാജസ്ഥാൻ പോയിട്ടാ ലാസ് റ്റ് അതാണ് മൂന്നാറിന്റെ ശേഷം പോയിട്ടുള്ളത് അതാണ് ട്രിപ്പ് ആയിരുന്നില്ല എന്നാലും കൊഴപ്പില്ല ഉം.
പിന്നെ ഞാൻ പോയിട്ടുള്ളത്. ഊട്ടി പോയിട്ടുണ്ട് മൈസൂര് പോയിട്ടുണ്ട് കൊടൈക്കനാലിൽ പോയിട്ടുണ്ട്. പിന്നെ പോയിണ്ട്. താജ്മഹല്
കൊടൈക്കനാല് പോണംന്ന് ഭയങ്കരാഗ്രഹ്ണ്ട്.
കൊടൈക്കനാല് നല്ല വൈബാണ്. രണ്ടു മൂന്ന് ദിവസം നല്ല രസാണ് അവടെ നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോ പോണം.
ഉം വെക്കേഷന് പോണംന്ന് വിചാരി ച്ചിരുന്നു ഒരു വൺടേ ട്രിപ്പ് പോലെ പക്ഷേ നടന്നില്ല.
വൺഡേ ട്രിപ്പ് ആയിട് നടക്കൂല കൊടൈക്കനാല്.
അല്ല അവിടേക്കല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. പക്ഷെ നടന്നില്ല.
അതിരപ്പള്ളിയൊ വാഗമണ്ണൊക്കെ പോവ വാഗമണ്ണല്ലാ വേറെ സ്ഥലോണ്ടല്ലോ. മലക്കപ്പാറ അതൊക്കെ വൺടേ ട്രിപ്പ് പറ്റൂലോ
ഉം പിന്നെ വേറൊരു സ് ഒരു സ്ഥലം കൂടുണ്ടല്ലോ? ഉം ട്രക്കിങ്ങൊക്കെ ഉള്ളെ
അതേതാ വാൽപറയാണോ?
വാൽപ്പാറല്ല. ഉം മറന്ന് പോയി എരു നെല്ലിയാമ്പതി.
ആഹ് നെല്ലിയാമ്പതി പക്ഷെ നെല്ലിയാമ്പ
അത് പ്രതേകിച്ച് ആഹ്. ഇല്ല അതെ ഉം.
നാല് വർഷം മുന്നേ ഞാൻ പോയിട്ടുണ്ട് അയിന് മുന്നേ പോയിട്ടുണ്ട് പ ഇപ്പം നമ്മക്ക് ഫാമിലി ആയിട്ടൊക്കെ റൂമ് എടുത്ത് വീടൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രക്കിങ് എന്ന് ഇതിന് പോകുമ്പോ നമ്മള് ചെലപ്പോ ഒന്നു കണ്ടുന്ന് വരില്ല ഞാൻ പോയിട്ടൊന്നും കണ്ടിട്ടുണ്ടായില്ല. വെറുതെ അവര് ജീപ്പിക്കേറ്റും ഇങ്ങനെ കൊണ്ടുപോവും.
ഉം ആഹ്
വേറൊന്നുണ്ട് അന്ന് വെച്ചാ നല്ലൊരു രസാണ് തേയിലത്തോട്ടത്തിന്റിടേകൂടെ. മൂന്നാർ പോവാന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് കാര്യമായിട്ട് മൂന്നാറും കാണാനില്ലല്ലോ
ഇല്ല തേയിലത്തോട്ടം തന്നെ പിന്നെ വെറുതെ ഇങ്ങനെ പോയിന്ന് മാത്രം പിന്നെ അവിടൊരു ഒരു എന്താ പറയാ ആഹ് അതുണ്ടായിരുന്നു അത് രസവുണ്ടായിരുന്നു അവിടെങ്ങനെ ഇരിക്കാനും ആഹ് ഒക്കെ നല്ലായിട്ടുണ്ടായിരുന്നു
അതുപോലെ ഇവിടെയും ഒരു മല കേറിയിട്ടും മലകേറിയിട്ട് പോവാനുള്ള ഒരിതുണ്ട് ഞാൻ മൂന്നാറ് പോയിട്ടുള്ള സ് ഫുള്ള് സ്റ്റേ ആയിരുന്നു കേട്ടോ ഉദ്ദേശൊള്ളത് സ്റ്റേ മാ മാത്ര ഈ ഡാമിന്റെ അവിടെ എല്ല എല്ലാ രണ്ടും എല്ലാ ട്രിപ്പിലും അതായത് ഡാമിന്റവിടെ പോവും വേറൊരു സ്ഥലം അങ്ങനെ കാണാനവിടെ ഇല്യാന്ന് തോന്നുൻണ്ട്
മ്മ്ഹ് സ്ഥലങ്ങളെതോ ക്ക്ണ്ട്ന്ന് പറഞ്ഞരുന്നു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മള് പോയ സമയത്ത് മഴയെ കാരണം പോയില്ലന്ന് പറഞ്ഞു
മ്മ്ഹ് പക്ഷെ കാര്യല്യാന്ന് തോന്നണു എനിക്ക് ഊട്ടിലാണിങ്ങ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ കൊറേയ്ണ്ട് ആഹ് അങ്ങനെയൊക്കെണ്ട് ഇത് 'അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നണ്ണ്ട് ഞാൻ പോയപ്പളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു
മ്മ്ഹ്
ആ ഡാമ് മാത്രേ ഒരു ഓർമേയിലുള്ളൂ വേറൊന്നും അവിടങ്ങനെ ഓർമ്മയിലില്ല പിന്നെന്തച്ചാ ആ വളവ് അങ്ങനെയാ ആ റോഡ് നല്ല റോഡാണ് രണ്ടു ചുറ്റും തേയില തോട്ടൊക്കെ ആയിട്ട് അതൊരു വൈബ് അത്ര തന്നെ
ഉം
അങ്ങനെ പിന്നെ എന്റെ ഓർമ്മയില് വേറെ ട്രിപ്പ് ഏഹ് ബീച്ച് ഇതുപോലെ വ്യത്യാസംണ്ട് ഇപ്പോ പോണ്ടിച്ചേരിയിലും ചാവക്കാടുള്ള ബീച്ച് തമ്മില് നല്ല വ്യത്യാസംണ്ട് കാരണം ഇവിടെ സ് ആഹ് ഇവിടെ ബീച്ചിന്റെ അടുത്താ അഞ്ചു മിനിറ്റൊള്ളൂ
അതെ നൈറ്റൊക്കെ പോകും
നൈറ്റ് പോവുല്ല നൈറ്റ് ഹസ്ബൻഡ് വരുമ്പോ നേരം വൈകും
ആ ഹ
ഇവിടെ അതിന് ഇതല്ല സ അസ്തമയല്ല ഉദയാണുള്ളത് അതോണ്ട് മോർണിങ്ങിലാ പോവ ഇവിടെയുള്ളവര്
കന്യാകുമാരിയിലേക്ക് വന്ന പോയിട്ടുണ്ടായിരുന്നെന് ഇതേപോലെ ഉദയം തന്നെ നല്ല രസണ്ടായിരുന്നപ്പം
ഉം ഉദയം കാണൻ അസ്തമയും ഇങ്ങനെ ചുവന്ന കള്ളറിലാണെങ്കില ഉദയം ശരിക്ക ആ സൂര്യന്റെ ചൂട് നമുക്ക് അതില് ചൂടല്ലാ വെളിച്ചണ്ടല്ലോ
ആ ആ ആ ആ
അത് കാണാൻ പറ്റും പിന്നെ പോണ്ടിച്ചേരി ഞാൻ അധികം സ്ഥലങ്ങൾ പോയി തുടങ്ങിയിട്ടില്ല
ആഹ
പോയി തൊടങ്ങണം കുറെ സ്ഥലങ്ങള് ബീച്ച് തന്നെയാണ് ഗോവ പോലെയാണ് ഇവിടെയും ബീച്ചുകൾ തന്നെയാണ് ചുറ്റും മ്മ്ഹ് അങ്ങനെ പിന്നെ എന്തുവാ പിന്നെന്താ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്
ട്രിപ്പ് വളരെ നല്ലൊരു ഇതാണ് പക്ഷെ പോവാൻ സാധിച്ചിട്ടില്ല അത് ഞാനും പോയിട്ടുണ്ട് അത് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല രസണ്ടാർന്നു ആഹ് നമുക്ക് എല്ലാരും കൂടി നടക്കാൻ കുറേയിണ്ട് എന്നാലും നല്ല വെള്ളം കൊ താക്കാനും ഇതുള്ള സ്ഥലം
ആഹ് ഞാൻ ഇന്ത്യയില് പോ ഏറ്റവും ദൂരം പോയിട്ടുള്ളത് നൈനത്താൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏ അതൊരു തടാകത്തിന്റെ ചുറ്റു ആയിട്ടാ
ഉം
അത് കാണാൻ നല്ല വൈബരാത്രി നമ്മൾ ഈ രാജസ്ഥാൻ അല്ല രാജസ്ഥാൻ അല്ല കാശ്മീർ മിഡ്ലൊക്കെങ്ങെനെ ബോട്ടിംഗ് ഒക്കെ കാണാറില്ലേ.
ആഹ് ആഹ് ആഹ് ആഹ്
ബോട്ടിങ് അല്ല മറ്റേ ചെറിയ ഇത് എന്താ പറയാ വഞ്ചി ഇട്ടിട്ട്
ആഹ് ആഹ്
അതുപോലെയാണ് പക്ഷെ ആ ഒരു തടാകത്തിന്റെ ചുറ്റും ആണ് അതിൻ്റെ ബിൽഡിങ്ങേളും റോഡും ഒക്കാ തടകത്തിന് ചുറ്റുവാ.
ആഹ്
അത് വൈബായിര്ന്ന് അതും നല്ല മഴയെത്ത് സ്കൂട്ടി ഓടിച്ചിട്ട് ചുരം കേറിയത്.
ആഹ് സ്കൂട്ടിമ്മേ അല്ലെങ്കി ബുള്ളറ്റ്മ്മേ ഒക്കെ പോണതൊരു വൈബാണ്. നല്ല രസ്സള്ള
ട്രെയിനെർങ്ങീട്ട് സ്കൂട്ടി ട്ത്ത് അതും ആ ചുരം ഫുള്ള്, എത്രണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അങ്ങട്ടുണ്ടായിരുന്നു ആ ചുരം ഫുള്ള് ഞാന് സ്കൂട്ട്യോടിച്ച്, മഴയത്ത്, നല്ല ഐസ് മഴ.
നല്ല രസ ണ്ടാവും.
നല്ല രസവൂണ്ട് കയ്യ്ക്ക് നല്ല വേദനയാണ്.
ആഹ് ആഹ്
പൊട്ടല്ള്ള സമയായ്രുന്നു ഞങ്ങള് പോണ വഴിക്ക് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിര്ന്ന്. പക്ഷെ കുഴപ്പൊന്നുല്ല. പക്ഷെ അവിടെ ചെന്ന് ഇതാണ് വൈബ് മഞ്ഞാണ് മഞ്ഞ് ൻ്റൊരു ശേഖരാണ് അവടെ. പക്ഷെ കൊറേ പറ്റി ക്കണ സ്ഥലൊക്കെണ്ട്. ഹിമാചൽ ന്ന് പർഞ്ഞിട്ട് ഒരു കുന്നുണ്ട്ന്ന് പർഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ഒരു കൊരങ്ങെനെ മാത്രേ കണ്ടോള്ളു. കുന്നൊന്നും കാണാൻ പറ്റീല്ല.
അഹാ.
അങ്ങനെ അങ്ങനെയുണ്ട് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ.
ഉം
പിന്നേ പിന്നെപ്പ അങ്ങനേന്ന് പറയാൻ ടൂറിസ്റ്റ് പ്ലേസ് തെ ദൂരം പോയിട്ടുള്ള അതാണ് പിന്നെ താജ്മഹൽ. അതും ചെന്ന് പെട്ടത് മഴയത്തായിര്ന്ന്. അതുകൊണ്ട് ഫോട്ടൊക്ക്ട്ത്തത് നനഞ്ഞു കുളിച്ച പോലെ ആയിരുന്നു.
ആഹാ.
പിന്നെ ട്രിപ്പ് പോണംന്നൊക്കെ വിചാരിച്ച് പക്ഷെ ഒന്നും നടക്ക്ണില്ല.
ഇബളെ ഞാൻ മാത്രേ ള്ളോ.
ഇപ്പ എല്ലാരും ബിസി ആയതോണ്ട് പ്ലാനിങ് നന്നായിട്ട് നടക്കും. പിന്നെ ബോയ്സിനാണങ്ങെ പോവാൻ പറ്റും ഗേൾസിന് അങ്ങനെങ്ങട് ഓടി പോവാൻ പറ്റില്ലല്ലോ.
ഇല്ല്യാ. ഇനിപ്പ നമ്മളെ ഫാമിലീലും അങ്ങനെ ഇപ്പടുത്തൊന്നും ട്രിപ്പ് പോവാൻ ചാൻസ് വളരെ കൊറവാ.
വളരെ അല്ല ഹൺഡ്രഡ് പെർസെന്റേജും കൊറവാണ്.
ആഹ് അതെ.
അയിഞ്ഞൊക്കൊരു ഒരു വർഷൊക്കെ കഴിഞഴിഞ്ഞാ പിന്നേന്നെച്ചഴിഞ്ഞാ ചെറിയ കുട്ടികളാവുമ്പെല്ലാര്ക്കും അത് ബുദ്ധിമു ട്ടാണ്.
അതെ ഇനിയിപ്പോ ഒരു കുട്ടി വരാൻ പോകുന്നു.
ആഹ് അതൊക്കെ ബുദ്ധിമുട്ട്ള്ളതാണ്.
അപ്പൊ പിന്നെ നടക്കാൻ ചാൻസില്ല. ചാൻസില്ലാന്നല്ല നടക്കില്ല. അടുത്ത എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരാം.
ആഹ് അല്ലാണ്ടൊന്നും നടക്കൂല. എത്ര മിൻറ്റായി ന്നൊന്ന് നോക്കട്ടെട്ടോ പതിനൊന്ന് മിൻറ്റായി ഇരുപത് മിൻറ്റു അല്ല പിന്നെന്തുവാ അങ്ങനെ പിന്നെ വീഗാലാൻഡ് ഞാൻ കൊറെ വട്ടം പോയിട്ട്ണ്ട് പത് ത്ത് വട്ടം പോയിട്ട്ണ്ട് ഞാൻ
വീഗാലാന്റിക്ക്‌ ഞാൻ ഇതുവരെ പോയിട്ടില്ല
അയ്യോ ഞാൻ സ്കൂളി പഠിക്കുമ്പോ ഫുള്ള് വീഗാലാന്റായിരുന്നു അവ്ട്ന്ന്
ആഹ് സ്കൂളി പഠിക്കുമ്പോ ഇതേപോലെ ആ ഏഴില് വിട്ട്ണ്ടായ്ര്ന്നു പക്ഷെ അന്നൊന്നും എന്നെ പറഞ്ഞയച്ചിട്ടില്ല നിങ്ങള്ത്ത അവടെ പൊതുവേ ടൂറിനങ്ങനെ വിടില്ല
ആഹ് പക്ഷെ എന്നെ വിടുവേര്ന്ന് ഞാൻ ചെർപ്പം മുതലേ ചെർപ്പത്തില് ഒന്നാം ക്ലാസ്സിലൊക്കീ മൃഗശാല തൃശ്ശൂര്, വിലങ്ങൻകുന്ന് ഉം
ഉം
അങ്ങനെര്ന്നു നാലാം ക്ലാസ്സ് വരെ നാലാം ക്ലാസ്സില് ഇവടെ സില്